അലോ
അലോ അലോ ആഹ് ആഹ് ഇനി റേഞ്ചിന്റെ പ്രശ്നണ്ടോന്ന്ണ്
ആഹ ഈ മായന്റെക്കെ മൂടലൊക്ക ണ്ടായ്റ്റാ തോന്ണ്‌ നല്ല വർത
ആ ആഹ ഉ അങ്ങനെ എടുക്കണ് ഉ മക്കളെ പറഞ്ഞയ്ച്ചി തുടങ്ങണ താണ്‌ ഹ് ഹ് ചോറും കറിയൊക്കഴ്ക്കണ് ചായുംകടിയ് കുടിയയ്ഞ് പിന്നെ പാത്രങ്ങളൊക്കെ കഴ്കാണ്ട് ഉ ഉ ഉ പാത്രങ്ങളെകാണ്ട്
ആഹ ഹാ എങ്ങനെ എന്താ യാത്രകൾ ആ ന്റെ ഒക്കെ കൈഞ്ക്ക് പാത്രം കൊച്ച കേക്കാണ്ട്നക്കും അത് കഴിഞ്ഞ ഈന്ക്ക
പിന്നെന്താ പറ മക്കള് പോകൊളൊ രൊയ് വില്ലാ ഓലപറഞ്ഞയ്ക്കലും
അ നടക്കലും
ആ പിന്നെ ഞമ്മക്ക്ന്നർഞാല് പിന്നെന്താ ഒരു ഇ സമം നർഞ്ഞ കഴിഞ്ഞ അക്കം പോലെങ്ങനെ എടുക്കാ ച്ച്ട്ടെ
ആഹ പിന്നെ ആരും പറയാനൊന്നും വരൂലല്ലോ അപ്പൊ പിന്നെ ഹ് നമ്മളെ എന്താതിനനു രിച് അങ്ങനെടുക്ക
ഉ അങ്ങനെക്ക അവ്ടെ വീട്ട്ക്കൊക്കെ പോലില്ലേ
ആഹ പവലുണ്ട് ഇപ്പൊ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം ലീവ് അല്ലേയ്നൊ അപ്പൊ അങ്ങനെ ആ പോയി നളെ വീടാവിടെടുതന്നെയാണോ പോവലണ്ടോ
ആല്ലേ ആ കൊർച്ച് ദൂരാണെ ബ സിനൊക്കെ പോണ ഉ ഞങ്ങ ഞങ്ങ വ ഇങ്ങനെ പോരു അത് ന്നിട്ടില്ല ന്ക്കാൻ പോത്തില്ല അവിടെ അനിയെതിക്കാണ് ഉ ങ്ങ രണ്ട് മക്കള് പിന്നെ വെല്ലിമ്മ പണ്ടമ്മ പിന്നിമ്മീട്ട്
ഏഹ്
ഉം, പിന്നെ നിന്നിട്ട് കൊറേ ആയി.
ഏഹ്
അതല്ല ഭർത്താവിൻക്ക് ചോറുംന്തൊക്കെ കൊണ്ടോണോണ്ടും. ഞാൻ ഒരു എടങ്ങേർനും അങ്ങനെ നിക്കൂല.
ആഹ് ഞമ്മള് പോയാ ഓൽക്ക് ഗത്യേടന്നേണ്.
ആ പിന്നെ മദർസ് സ്കൂള് പറഞ്ഞാണ്ട് ഒരാക്ക് സ്കൂളില്ലെങ്കി ഒരാക്ക് മദർസ് ഇണ്ടാവും. അങ്ങനെ, അങ്ങനെ ഉം, കുട്ട്യോള് മദർസ്ക്ക് പോണ്ടോ? ഉം ആ ഉം ആ ചെറിയ കുട്ട്യോളയ്ക്കാരം ലേ?
ആഹ് ഇപ്പ എൽ കെ ജി ക്ക് പോണോരാണ് അടുത്ത വർഷൊക്കെ ആക്കാൻ പറ്റും.
ആഹ് അല്ല മദർസ്ക്കാക്കോളം വിരുന്ന് നിക്കാ അതോളൊള്ളൂ സുഖം.
ഇപ്പൊ സ്കൂൾക്കാക്യ സ്കൂൾക്കാക്ക്യപ്പൊ ഒരീ സായ്‌ക്ക്ണ്. ഞാൻ പിന്നെഞ്ഞ് ഒരീസം,
ആഹ്, ആ ഇപ്പൊ മറ്റേ ആദ്യത്തത് കൊറേ ദിവസം നിന്ന്ട്ട്ണ്ടാവുലേ. ആഹ്
ആ, ആ, ആ ആദിക്ക് പറഞ്ഞാ ഞങ്ങള് ആ ആദ്യൊക്കെ ഞങ്ങള് വീട് പണിയൊക്കെ ഇപ്പൊ വീട് വെച്ചിട്ട് ഒന്നര വർഷായി. ട്ടൊള്ളു അയിന്റെ മുന്നൊക്കെ ഞാന്ങ്ങനെ പത്ത് പയ്ന ഞ്ചീസൊക്കെ പോയി ഇങ്ങനെ നിന്നീന്ന്. ഇബടെ കൊ കൊറച്ചീസം അവടെ കൊറച്ചീസം അങ്ങനൊക്കേന്ന് അപ്പ പിന്നെ പിന്നെ വീട് വെച്ചപ്പോ പിന്നെ ഒരു മൂന്നാലീസ് അത് ചുരുങ്ങി വന്നു. ഓ ഇപ്പൊ പിന്നെ സ്കൂള് തൊറന്നു സ്കു ആ ഇപ്പം. അപ്പ പിന്നെ ബുദ്ധിമുട്ടന്നേണ് ഇന്നാലും ഇന്ന ഇന്നാ രണ്ട്മൂന്നീസം പൊയ്ക്കോ പറഞ്ഞു. പറണേക്കും. പിന്നെപ്പോ സ്കൂള് തൊറന്നപ്പോ, ശനിയാഴ്ച പോയി ഞായറാഴ്ച. അത്രയ്ക്ക്ണ്പ്പോ ഇഞ്ഞും ആ ഇഞ് മദ്രസക്കോയാ തീരീണ്ടാവൂല.
അപ്പൊ പിന്നെ എന്താന്നറിയോ സ്കൂളില്ലാത്തന്ന് നമ്മള് പോകാറിമ്പൊ അപ്പ അന്ന് മദർ സ്ണ്ടാവും.
ആ അതാണെയ്, അത് കയിഞ്ഞു വിരുന്നിൻ്റതൊക്കെ കയിഞ്ഞു. ഇഞ്ഞിപ്പോലെ പഠിത്തോം കാര്യങ്ങളും അത് നോക്കിങ്ങ ഏ ഇവിടെ എന്താ ഇമ്മണ്ട്, പിന്നെ ഞങ്ങള് നാലാളും തന്നെ മക്കള് ര
ഏഹ്, ആ, ആ, ആ കെട്ടിക്കോ ആഹ് അല്ല കേൾക്കാൻ സ്വന്തം വീട്ടിലൊക്കെ ആരൊക്കെണ്ട്?
സ സ്വന്തം വീട്ടില് നിക്ക് ഒരു ഏട്ടത്തിയും, ഒരനിയനും. ഓലേട്ടത്തിന്റെ കല്യാണം കയ് ഇഞ്ഞ് ഓക്ക് രണ്ട് കുട്ട്യേള്ണ്ട്. അനിയൻ ഇപ്പോ പഠിത്തം കയ്ഞ്ഞ്ങ്ങനെ നിക്കാണ്. ഒരു ഓൺലൈൻ കോഴ് ഇല്ല അവന് ഇപ്പൊ പഠിച്ച് എറ കഴിഞ്ഞിട്ടൊള്ളൂ. ഉം, എന്താ ജോലിയൊക്കെ ഒന്ന് സെറ്റ് ആയി വര്ണൊള്ളൂ. ഇപ്പം എന്താ ഇപ്പ ആറു മാസത്ത ഒരു കോഴ്സ് ചെയ്യ്ണ് ണ്ട്. ഓൺലൈന് ആ അപ്പൊ പിന്നെ ഞാൻ അത് കയ്ഞ്ഞിട്ടേക്കാരം അവന്റെ വർക്കിനെ പറ്റി ഇൻ ഇഞ്ഞ് ചെറിയ പണിക്കൊക്കെ എന്തേലും നോക്കണംന്നൊക്കെ പറഞീന്ന് ഇപ്പ തൽക്കാലം.
ആ പോ അവരോരൊ ര് ചെലവിനായിട്ട്ള്ളത്. ട്ട്ലേ ആ ഓൽക്ക്ല്ലെ ഫോ ഒന്നൂല്ലെയ് ഫോണ് റീചാർജ് ചെയ്യാല്ല ആവശ്യത്തിനെങ്കിലും, സത്യാണ്.
അപ്പൊ പിന്നെ ആണ് പറഞ്ഞ് എന്തിനെങ്കിലും പോകണംന്നൊക്കെ പറഞീന്ന്. അല്ലാതങ്ങനെ പേരേ കുത്തിരുന്നാലും തന്നെ, അതെടങ്ങേറാണ്. പിന്നെ മറ്റേത് ഇക്ക് ഇപ ഇപ്പള്ള ക്ലാസ് ഓൺലൈനാണ്. അപ്പൊ പിന്നെ, വാട്സാപ്പിൽ ഇങ്ങനെ വരുന്നതല്ലേ ഓൺലൈൻ ആകുമ്പോ ക്ലാസ് അങ്ങനെവെരും.
ആ ഓൺലൈൻ ആയിറ്റ്ല്ലേ?
ആഹ് കുട്ട്യാളൊക്കെ എപ്പളാ വെര
ഓല് ന്നാ സ്ക്കുള്ട്ട് ന്നാ ഒരാള് നാലണിയാവുമ്പോ നാലേ കാലവുമ്പോത്തും മറ്റോരല് നാലര ആവണം നാലേ ഇരുപത്തഞ്ച് ഇരുപത്തോ മ്മ് ഇരുപതൊക്കെ ആവുമ്പോ എത്തൊള്ളൂ
ഏ ചെറിയോർ രണ്ടാളും ആയ്ക്കാരംലെ?
ആഹ് ചെറുതീറ്റങ്ങൾ രണ്ടാളും സ്കൂൾ ബസ്സിനോകും മറ്റോൾ പിന്നെ ലൈൻ ബസ്സിന് അങ്ങനെ പോവും ആ ഞ്ഞിപ്പോല് വെരോളം വീട്ടിലാരുല്ലച്ച് ഞമ്മൾ പണിയെടുത്ത് അങ്ങനെ ചെല പ്പോ അങ്ങനെ കെടന്നുറങ്ങു ചെലപ്പോ എന്തെലും തയ്ക്കാണ്ടെങ്കിൽ അങ്ങനെ ഉം ഹ്മ്മ് മ്മ്
ടീവിയാണോ കേൾക്ണ്
ടി വി ല്ലേയ് ടി വി ഇണ്ട് വടെ പക്ഷെ ഇൻക്ക് ഇഷ്ട്ടല്ല ടിവിയാണാൻ കാണണെങ്കിൽ ആരേലും ഒരാൾ വാണം. കമ്പിനിക്ക് ഇന്നാ പിന്നെങ്ങനെ കാണും ആ ആ ഒറ്റ ഇരുന്നാണ്ട്
കണെങ്കി
ആ ചിരിക്കാനോ അങ്ങനെ ഒന്നും ആരുല്ലല്ലോ പിന്നെ ഫോണില് ഞാനെന്ത്യെലൊക്കെ കണ്ടാണ്ട് ആ ഫോണില് ആ ആ ചെലപ്പോ വല്ല സീരിയലിന്റെ പ്രൊമോസോ അങ്ങനെയൊക്കെ കണ്ടങ്ങനെരിക്കും.
ആ അപ്പൊ പിന്നെ ആ ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യോ?
ഇല്ലെയ്‌ അതില്ല അത് പെൺകുട്ടിയാളാണ് ഇവിടെ അപ്പോപിന്നെ ഞാനറിഞ്ഞോണ്ട് പിന്നയ്ക്ക് എന്താണവോ അത് ഭയങ്കര റിസ്കുടിച്ച സംഭവണർഞ്ഞത്? ആ മൈൻഡി ലങ്ങനെ പോകാ ഞാന് അ ഓലൊക്കെ ഓലെ കല്യാണം കഴിഞ്ഞിട്ട് ആ ആ ശീലകിയാതി കാരണം അത് ഇണ്ടായ പിന്നെ ഓലതിമെന്ന് പോരൂല
ഓലെ പോസ്റ്റ് ചെയ്യലും റീൽസ് ചെയ്യലൊക്കെ ആയാ
ഓലു ചെറിയ കുട്ടിയാൾ ഓരോ വിവരങ്ങളറിയുന്നെ നേരഅയ്ല് കേറീട്ടാ.
ആ ഹ ആ
പൊറത്തില്ലൊരു ലോകല്ലല്ലോ? ഞമ്മളെ പണ്ടത്തെ ആ കളികളോ ഒന്നും കുട്ടിക്ക് അറീണില്ല. മം ഞമ്മളൊക്കെ ചെറുപ്പത്തില് കളിച്ചീനതും മം ഞമ്മളെ ബാല്യതില് കളിച്ച കളികളൊന്നും ഇപ്പൊ കുട്ടിയാൾക്കിപ്പോ ഇപ്പ പേര് പോലും അയ്ൻ അറിണില്ല ഇഞ്ഞിപ്പോ കളി ഇണ്ടെങ്കിൽ തെന്നെ അയിന്റെ പേര് യൂട്യൂബിലൊക്കെ അടിച്ചോക്കീട്ട് വാണോൽക്ക് പരിജയാണെങ്കിൽ
ആ അയിലോക്കേ ആ ഇപ്പള്ള കുട്ട്യാള് അയിനോട് ആ അയിതനോട് താല്പര്യം ഇല്ലാതെ കെട്ക്കണല്ലേ?
ഇല്ല ആ ഓൾല്ക്കെന്താ എന്താ സംഭവം അതെന്താലും ഇഞ്ഞിപ്പോ നിസ്സാരം പറഞ് നമ്മളെന്തേലൊക്കെ തിന്ന്ണതോ പണ്ട് ഞമ്മള് തിന്നീന്റെ കായിന്റൊക്കെ പേരോ അല്ലെങ്കി ഏഹ് അങ്ങനെന്തേം പറയാണ്ണെങ്കി അതെന്താ സംഭവം അതെങ്ങനെ തിന്നാ ഏ അങ്ങനെയൊക്കെ പറയും. ആ ഒരി തില്ലല്ലോ? പിന്നെപ്പോ അറിഞ്ഞോണ്ട് ഇപ്പോ ഞാന് അതൊന്നെടുത്താല്
ആഹ് പിന്നെ ഓലും തെന്നെ അതില് കാണാലെടങ്ങും ഇപ്പോ യൂട്യൂബന്നെ ഇ ണ്ടല്ലോ യൂട്യൂബ് തന്നെ ഇഷ്ടം ഷോട്സ് അയ്റ്റും.
ഇഷ്ടം പോലെ ണ്ടേയ് പിന്നെപ്പോ യൂട്യൂബ് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല്ല ഫോണ്ന്ന് ഒഴിവാക്കാനോ ഇല്ലല്ലോ?
പിന്നെ ആ യൂട്യൂബിലുള്ളതെന്നെണ് ഇൻസ്റ്റാഗ്രാമിലും വേര്ന്നത് അപ്പൊ പിന്നെ പിന്നെ അയന്നെ മതി
അതന്നെയാണ് ആ പിന്നെപ്പ ഞാനത് ഞാനത് ഞാനെയ് - ഇക്ക് പിന്നെ അയിനോട് വലിയ ഇത് അറീല്ല അപ്പൊ എന്താ ഒന്നും അപ്പതെയ്
ആഹ പിന്നെ പറഞ്ഞാല് ഞമ്മള അക്കൗണ്ട് ഞമ്മള് ഇത് തുടങ്ങല്ലേ അപ്പ പിന്നെ ഞമ്മളേ ഫോട്ടോ ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെയാണ് പിന്നെ അതിൽ കൂടുതലുള്ളത് മെസ്സേജ്അയക്കുക വാട്സപ്പിന്റെ
എന്തേലൊക്കെ പ്രശ്നം വന്നാലും പിന്നെ ഞാൻ ഇൻസ് ഫേസ്ബുക്ക്
ഏ ആ ഫേസ്ബുക്ക് പിന്നെ ഞാനും തന്നെ വല്ല അത് ഉപയോഗികൂല ഇൻസ്റ്റാ അങ്ങനെ നോക്കും റീൽസൊക്കെ നോക്കും പിന്നെങ്ങി നമ്മള് റിലേറ്റീവ്സ് ആയിട്ടുള്ളവരെ മെസ്സേജ് മെസ്സേജ് അയക്കും വാട്ആപ്പ് പോലെ സ്സേജയക്കും പിന്നെ ഓർക്ക വീഡിയോ ഷെയർ ചെയ്യാണ് അങ്ങനെ ഒക്കെയാണ് അത് കാര്യയി ട്ടുള്ളത്
ഉ നമ്മടെ പറയ വാട്സആപ്പ് തന്നെ ഉണ്ടല്ലോ വിവരങ്ങളറിയാൻ വിവരം അറിയും
ആഹ അങ്ങനണെ പിന്നെ എല്ലാരും സ്റ്റാറ്ററ്റസ് ഇടും എന്ത്ണ്ടെങ്കിലും സ്റ്റാറ്റസിലൂടെ അറിയാം
ഉം
ണ്ടങ്ങനെ എത് നോക്കിയാൽ മതി എല്ലാ അറിയാന് പുതിയത് എന്തെിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞക്ക് ആഹ പിന്നെ അന്നെ എങ്ങട്ടേും പോയരാണെങ്കിലും ഒക്കെ നമ്മള അതിൽ കാണാം
ആഹ ആ
അങ്ങന മ് മ് ഫുട്ബോള് കാണുവ മാപ്പിള ആഹ ഏയ് മണിക്കാവും ആറര ആവുമ്പോളാണ് അവിടുന്ന് പോലണത് അവിടുന്ന് ആറര ആറമുക്കാലോക്കെ ആവുമ്പോ ആണോ ഹോ ആഹ പിന്നെ ഏഴ് മണി രാവിലെ എട്ട് മണി കഴിയും ചിലപ്പോ പോ എട്ട് മണി ആ സമയത്ത് ഉം ചെലപ്പോ നേരത്തെ പോവുന്നല്ലെ
ആ സമയ ആകുമ്പോതിനെ എല്ലാംണം ആവണല്ലോല്ലേ
അപ്പൊതിന് പിന്നെ ചായ ആ ചോറൊക്കെ പിന്നെ ഏഴ് മണി ആകുമ്പോ തിനന്നേ ആകും
ആ
റേഷനരിയല്ലേ വേഗം ആറ് മണിയവുമ്പോ വെള്ളം വെ കുറച്ചു തീമട്ട പിന്നെ വേഗം ആവല്ലോ
ആഹ ആ
ആഹ അവിടെ എങ്ങനെ നല്ല അരിയാ എങ്ങനെ ഏതാ
അല്ലെ ഏഹ് നമ്മളവിടെ റേഷൻ അരിന്നെയാണ് കാർടെക്കെ ബിപിൽ അയതുകൊണ്ട് പിന്ന പിന്നെ കരിക്കില്ലത് നോക്കിയ മതിയല്ലെ
കറിക്കുള്ളത് നോക്കിയാൽ മതി പിന്നെ
ആ മീന് വേകുന്നേരം വരുമ്പോ ചിക്കനോ എന്തങ്കിലും ആയിട്ട്ട്ടുണ്ടാവും അപ്പൊ പിന്നെ വൈകുന്നേരം വന്നിട്ട്
അപ്പൊ ഇണ്ടാക്കണല്ലേ അപ്പത്തെ ഒക്കെ ഇ ണ്ടാക്ക എന്ത് വെക്കുവോ അരിഞ്ഞു വെക്കുവോ ഉള്ള ചതവെക്കാ പോത്തന്നെ ആക്കി വെക്കുവോ
ഞാൻ എവിടെക്കിന് സ്ഥലത്തിലെവിടൊക്കിന് പോ യാത്ര ഇണ്ടുണ്ടെങ്കിൽ നമ്മള അതി മസാലൊക്കെ കൂട്ടി റെഡിയാക്കി വെക്കും ഇല്ലെങ്കില് പിന്നെ വന്നിട്ടൊക്കെ തന്നെ വക്കല് ആ എന്നാ ശരി ആ